ഹലോ കേൾക്കണ്ടോ ഓ എന്ത എന്താ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്ക
ഉം രാവിലെ എന്തുവാ കാപ്പി
ഇന്ന് പത്തിരി ഉണ്ട് ചിക്കൻ കറി ഉണ്ട്
പത്തിരി എന്ന് പറയുമ്പോ
പത്തിരിന്ന് പറഞ്ഞാല് എന്താ പറയാ അരിപ്പൊടിയ കൊണ്ട് ഉണ്ടാക്കുന്ന ഓര് അപ്പല്ലേ നമ്മള് കുഴച്ചിട്ട്ണ്ടാക്കും
ഈ അരിപ്പത്തിരി പോലെയോ അരി ആഹ
ആഹ ആഹ
നമുക്ക് മറ്റേ ഇവിടെ മറ്റേ ഈ പൊറോട്ട ഉണ്ടല്ലോ
ആഹ
പൊറോട്ട അതിനും പത്തിരി എന്നാ ഇവിടെ പറയുന്നേ
ആഹ ശരി
അതാ ഞാൻ ചോയ്ച്ചേ
ആഹ് ഓരോ സ്ഥലത്ത്ക്ക് ഓരോ പേരാ
ആഹ് ഈ ആ മറ്റേ ഇപ്പം ഇപ്പൊ പ ഏഹ് ഇത് അരി കൊണ്ട് ഉണ്ടാക്കുന്ന പത്തിരിയില്ലേ ഇവിടെ അരി
ചെലര് പത്തല് പൻ പത്തല് ന്ന് എന്തോക്കെ പറയും തോന്നുന്നുണ്ടയ്ന്
പത്തല് പത്തല്ന്ന് പറയുമ്പോല്ലേ നെയ്യപ്പം പോല ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നയാണോ
അല്ലല്ല അല്ല നമ്മള് സാദാ നമ്മളെ അരിയില്ലേ അരി പൊടി ച്ചിട്ട് ഉണ്ടാക്കും വാട്ടിയൊക്കെ എടുത്തിട്ട്
അരി പൊടിച്ചിട്ട് എന്തെടുക്കും വ വെള്ളം ഒഴിച്ചിട്ട് വെക്കും
അഹ് ആഹ് വെള്ളം വെച്ചിട്ട് തിളച്ചിട്ട് അയ്ക്ക് അരിപ്പൊടി ഇട്ടാണ്ട് ഇളക്കിയിട്ട് കൊഴച്ചിട്ട് ഉണ്ടാക്കണ് ഒരു സാധനം ഉണ്ടല്ലോ പ്രസ്സില് വെച്ച് അമർത്തീട്ട്
ആന്നേ ഇതിപ്പോ എന്തുവാ അങ്ങനാണോ റെഡി ആക്കിയേ
ആഹ് ഇന്നതാ കടി ഇവിടെ ഇവർക്കൊക്കെ ഇഷ്ടാണ് ആഹ് പത്തിരി
ആഹ് ആഹ് ഉം ഉം
അയ്ലേക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഇറച്ചി കറിയോ ഒക്കെ നല്ല രസാണ്
ഉം ഉം രാവിലെ തന്നെ അപ്പൊ ചിക്കൻ കറി ആക്കുവോ
ഓഹ്
രാവിലെ തന്നെ ചിക്കൻ കറി ആക്കോ അപ്പം
ആഹ് രാവിലെ ചിക്കൻ കറിയേനി
ആഹ് ആഹ് ഉച്ചയ്ക്കും അപ്പൊ അത് മതിയല്ലോ അല്ലേ
ആഹ് അത്ണ്ടെങ്കി അത് കഴിക്കും അല്ലെങ്കി എന്തെങ്കി പച്ചക്കറി ഉണ്ടാക്കും മുരിങ്ങേ എന്തെങ്കിലും എടുത്തിട്ട് ആഹ്
ഉം മീനൊക്കെ കിട്ടുവോ അവിടെ
ഓഹ് മീൻ നമ്മളെ വീടിന് മുന്നിലൂടെ പോവും പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങലില്ല ഞങ്ങൾ ടൗണ് പോയിട്ട് വാങ്ങലാ
ആഹ് ആഹ്
ഇവിടെ ഈ വണ്ടീല് വര്നോലാവുമ്പെ ആ ഫ്രഷ് കിട്ടൂല അപ്പ അവടെ ആവുമ്പോ നമ്മക്ക്
ഉം വാങ്ങാലോ
ഉം
ഇവിടെ ഞങ്ങക്ക് മീനൊന്നും പിന്നെ അങ്ങനെ വാങ്ങിക്കത്തൊന്നും ഇല്ല പൈസ കൊടുത്തെയ്
ആഹ് ആഹ് ഞങ്ങള് അവിടെ വന്ന് വാങ്ങല്ണ്ടയ് ഞങ്ങളവിടെ വന്നിട്ട് ആ ഫ്രഷ് ഓല് ഉം വ് കടൽന്ന് ഇങ്ങട്ട് കൊണ്ടുവരുമ്പോ തന്നെ കിട്ടുവല്ലോ.
ആഹ്
ആ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പാത് ബക്കറ്റോ അല്ലെ കൊട്ടേ എന്തേലൊക്കെ പോയിട്ട് കൊണ്ടു പോയിട്ട് വാങ്ങല്ണ്ട്. ചെറിയ പൈസക്ക് കിട്ടും ചെയ്യും തോനെ ഉണ്ടാവും ചെയ്യും.
ഉം ഉം
ഉം അങ്ങനെ ഇപ്പ ഇപ്പൊര് രണ്ട് മൂന്നാഴ്ച മുന്നേ അങ്ങനെ ഓല് ഇന്റെ ഹസ്ബൻറ് പോയിട്ട് വാങ്ങിക്കൊണ്ടു വന്നീന്. അത്ണ്ടായാ കൊറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച്ണ്ടാക്കി ഞങ്ങള്. ഉം അത് ഒരു കൊട്ട വെച്ച് കൊ ട്ടയൊക്കെ വാങ്ങാങ്കിൽ ചെറിയ പൈസക്ക് കിട്ടും. അങ്ങനെ ആവുമ്പൊ
കിട്ടും അതെ അതെ ഉം ഇവിടെ പിന്നെ നമ്മൾ അങ്ങനെ വാങ് വാങ്ങിക്കാണ്ച്ചാ. ഇവിടെക്കെ അച്ഛൻമാരെല്ലാരും കടലിലെ പണിക്ക് പോയിട്ട് മീ വെള്ളത്തിനും ബോട്ടിലൊക്കെ പോകുന്നവരാ.
ആഹ് ആഹ്
പോയിട്ട് വരുമ്പം നമുക്ക് അന്നന്ന് അവര് മീനുമായിട്ടാ അവര് വരുവാ
ആഹ് അതാ ഞങ്ങൾ അന്ന് പോവുമ്പണ്ട് വാങ്ങാൻ പോയപ്പണ്ട് പിന്നെ ഇവരിങ്ങനെ വന്നിട്ട് കടലില് കപ്പലില് വന്ന് ഇറങ്ങിയ അപ്പൊ ഓരോരുത്തരുടെ കയ്യിലുണ്ട് രണ്ടും മൂന്ന് മറ്റേ സൂതയൊ അങ്ങെനെന്തോ ഒക്കെ മീനും കൊണ്ട് ഇങ്ങനെ പോകണ് വീട്ടിക്ക്
ആഹ്
ആഹ് നമ്മള് മീൻ കൊണ്ട് വരും അപ്പൊ നമുക്കിപ്പ ഈ ഒരു വീട്ടിൽ മീൻ ഇല്ലെങ്കിൽ അപ്പൊ അടുത്ത വീട്ടീന്ന് നമുക്ക് മീൻ തരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കൊടുക്കും അതുകൊണ്ട് മീൻ ഇപ്പൊ ഒരാ ഒരാൾ കൊണ്ടുവന്നില്ലെങ്കിലും ഇപ്പൊ അപ്പുറത്തെ വീട്ടിലുള്ള ഒരാൾ കൊണ്ടുവരുന്ന നമുക്കും കിട്ടും മീൻ
ആഹ്
അതുകൊണ്ട് മീൻ പിന്നെ ഈ ഇപ്പം ഈ മഴയും അന്തരീക്ഷവൊക്കെ ആവുമ്പം ഈ ഈ വള്ളവും ബോട്ടും ഒന്നും പോവത്തില്ല പോകാതെ വരുന്ന സമയത്ത് നമുക്ക് മീൻ കാണത്തില്ല.
ഉം ഇ ഞായറാഴ്ച ലീവാ ഉണ്ടാവുവാ
അങ്ങനെയൊന്നും ഇല്ല ഞായറാഴ്ച അങ്ങനൊന്നും ഇല്ല ലീവ് പിന്നെ ഈ വിശേഷ ദിവസങ്ങളുണ്ടല്ലോ ഓണം ക്രിസ്മസ്
ആഹ്
അങ്ങനെയൊക്കെ വരുമ്പം പോത്തില്ല ആരും അല്ലാതെ ലീവ് എന്ന് പറയാൻ അങ്ങനെ ലീവ് ഒന്നും എടുക്കത്തില്ല പിന്നെ എന്തെങ്കിലും മരണം വരുന്ന് നമ്മുടെ സ്ഥലത്ത് മരണം ഇല്ലെങ്കിൽ നമ്മുടെ ആഹ് ആഹ് സ്ഥലത്താ നമ്മുടെ അമ്പലത്തിൽ എന്തേലും ഉത്സവം വരുന്ന് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ വെള്ളവും ബോട്ടുവൊന്നും പോകത്തില്ല
ആഹ് ആഹ്
അല്ലാതെ ലീവൊന്നും അങ്ങനെ ഇന്ന ദിവസം ലീവ് അങ്ങനൊന്നും ഇല്ല
ഉം അപ്പൊ അന്ന് വലിയ വണ്ടിക്കാരൊക്കെ മീൻ കൊണ്ട് പോവാൻ വേറെ പഴയ മീൻ ഉണ്ടാവുവോ
ആഹ് ആഹ് മീൻ കാണും ഇപ്പൊ ഇപ്പൊ ഇന്ന് പോന്നില്ലെങ്കിൽ ഇന്നലെ പോയിട്ട് വന്ന വള്ളക്കാരോ ബോട്ടുകാരുടെയൊക്കെ മീൻ കാണുവല്ലോ മൊത്ത കച്ചവടക്കാർക്ക്. അവര് അത് എടുത്ത് വെക്കും അങ്ങനെ കൊഴപ്പവൊന്നുവില്ല പിന്നെ ഈ ചില സമയത്തൊന്നും ഈ പണിയൊന്നും വരാ ഇല്ലാതെ വരും ഈ കടലിൽ മീനൊന്നും ഇല്ല ചുമ്മാതെ ബോട്ടും വള്ളവും പോയിട്ട് ഈ ഒന്നും പൈസ കിട്ടാതൊക്കെ വരുന്ന സമയ ആവുമ്പോ ബോട്ടുകാരൊന്നും പോകത്തില്ല വള്ളക്കാരും ഒന്നും പോവാ ഇപ്പ ഇപ്പ ഇപ്പം ഈ സ്കൂള് തുറക്കുന്ന സമയാവുല്ലോ ജൂൺ ആ സമയ ത്ത് നമ്മള് ഈ പോ ഇതടയ്ക്കും ബോട്ടുകാര് പോകത്തില്ലെ ഇനി രണ്ടു മാസം പോ ത്തില്ല നാൽപത്തഞ്ചു ദിവസം പോകത്തില്ല ഒന്നര മാസം എന്ന് വെച്ചാ മീനൊ ക്കെ മൊ മൊട്ടയിടുന്ന സമയം എന്നാ പറയുന്നത്
ആഹ് ട്രോളി ഇവിടെ നമ്മൾ ട്രോളി നിരോധനം എന്ന് പറയും ആ സമയം
ട്രോളിംഗ്
ആഹ് ആഹ്
ആഹ് ഇപ്പം പോകുവത് പക്ഷെ വള്ളക്കാര് പോകും വള്ളക്കാരെന്ന് പറയുമ്പോൾ ഒരുപാട് ഉള്ളിൽ പോയി ചെന്ന് വലയിടത്തില്ല അവര് കര ക്കൊക്കെ കിടന്നല്ലേ
ആഹ്
അപ്പൊ മീനൊന്നും ബുദ്ധിം ഈ മുട്ട ഇടുന്ന അങ്ങനെ പ്രശ്നം വരത്തില്ല അങ്ങനെ വള്ളക്കാരൊക്കെ പോവും വല്യ ബോട്ടുകാരൊന്നും പോകത്തില്ല അപ്പൊ ആഹ് വല്യ ബോട്ടിലൊക്കെ പോവുന്നവരൊക്കെ വള്ളത്തിൽ വന്ന്കയറും
ഏഹ് ആഹ്
ഉം അങ്ങനെ
ഉം എന്നും സ്ഥിരം ജോലി ഇണ്ടാവുംലെ അപ്പൊ
ആഹ് എല്ലാ ദിവസം ഉണ്ട് ഇപ്പി ഇന്ന് ഇപ്പം ആഹ് അയി അ എന്റെ വീട്ടി ഇപ്പൊ വിളിച്ചപ്പൊ പറഞ്ഞു അച്ഛൻ ബോ ബോട്ട് പോയിട്ട് വന്നു ഈ മൊ മഴയും കാലാവസ്ഥയും ഇങ്ങനെ മോശവായോണ്ടേ
ആഹ്
കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛൻ പോയിട്ട് വന്നന്ന് പറഞ്ഞു
മുന്നറിയിപ്പ് ഇണ്ടായി ഇണ്ടല്ലൊല്ലേ എറങ്ങരുത് ന്ന്ള്ളത്
ഒണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് മുന്നറിയിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് പോകത്തില്ല എന്റെ അച്ഛൻ പോയിട്ട് വന്നു ഇപ്പ ചേട്ടന്റെ അച് ച്ഛനും ചേട്ടന്റെ അച്ഛൻ വള്ളത്തിലാ പോവുന്നത് അപ്പൊ അച്ഛനും വ പോ പോയിട്ട് വന്നന്ന് പറഞ്ഞ് പോവരുതെന്ന് പറയുമ്പോ ഇങ്ങനെ മുന്നറിയിപ്പ് ഉണ്ടെങ്കി അമ്മള് പോവത്തില്ല എന്നാ ചെലര് അത് കേക്കാതെ പോകുവേ
ആഹ് അതന്നെ
ഉം പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്തുവാ എപ്പഴാ എന്തേലും ബുദ്ധിമുട്ട് വന്നാൽ അറിയത്തില്ലല്ലോ
ആഹ് ആഹ് ഇങ്ങട് ഇങ്ങള് എന്നും ഇങ്ങള് മീൻ കറി കറിയാക്കാ ചെയ്യാ
ആഹ് മീൻ കറി മീൻ വറത്ത് ഹ് വറ്ക്കത്തില്ലേ അത് ഉം ഇവിടൊക്കെ ഉള്ളവർക്ക് അത് നിർബന്ധമാണ്
ബത്തലൊക്കെ കിട്ടിയാ നല്ല സുഖാല്ലേ ആ ചെറിയ മീന്
ചെറിയമീൻ
ആഹ് വാ എന്താ ഇങ്ങള് പറ്യാ വ വയിന് വത്തല്നെന്നെല്ലെ പറയാ
ചെറിയ മീൻ ഒരുപാട് മീനുണ്ട് ചെറ്ത് ചൂ നത്തോലി
ആഹ് ഇന്നാ അതെന്നേണ് വത്തല് പറണ് അമ്മള് ഇങ്ങള് ആ സാൻത്തിന് ഞങ്ങള് ഇവടെ വത്തല്ന്നാ പറയാ
ഞങ്ങള് നത്തോലി ചൂടാ അങ്ങനെയെക്കെയാ പറയുന്നത്
ഏഹ്
ആഹ് അതൊക്കെ കിട്ടും അത് ഓരോരോ സമയത്ത് ഓരോരോ മീനിന്റെ പണി വെരും ഇപ്പൊ മത്തി മ മറ്റേ ചെറിയ മത്തിയുണ്ടല്ലോ അതിന്റെ പണിയാ ഇപ്പൊ നടക്കുന്നത് അതായിപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്
ആഹ് ആഹ് കുഞ്ഞം മത്തിലേ
ആഹ് പിന്നെ വല്യ ബോട്ടുകാരുണ്ട് അത് വെച്ചാ അവര് ഏഴ് ദിവസൊക്കെ പോയിട്ട് വരുന്നത് വെരാ
ആഹ്
അപ്പൊ അതൊക്കേന്ന് പറയുമ്പൊ ആഹ് അതൊക്കേന്ന് പർഞ്ഞ ഇതാർക്കും വല്യ വല്യ ചൂര സ്രാവ് അങ്ങനെക്കൊള്ള മീന്കള് ഇണ്ടല്ലോ
ആഹ് ആഹ്
അതൊക്കെയാ അവർക്ക് കിട്ടുന്നത്
ആഹ്
എന്റെ അച്ഛൻ പോകുന്നത് ചെറിയ ബോട്ടാ അതെന്നാ വെച്ചാ വെളുപ്പിന് പോയിട്ട് പോയീട്ടാവുമ്പൊ അവര് വരും അതിനകത്ത് വല്യ ഇല്ല വല്യ മീനൊന്നും കിട്ടി ഇല്ല ഇല്ലില്ല അത് നമ്മുടെ ഈ വള്ളക്കാര് പോകുന്നതു പോലെ ഒരുപാട് ഉൾക്കടലിൽ പോകത്തില്ലെ.
ആഹ് ആഹ് ആഹ്.
പോയിട്ട് വരുമ്പോഴ്ത്തേക്കും നമുക്ക് കൊഞ്ച്, ഞണ്ട്, അങ്ങനൊക്കൊള്ള.
അത് അന്നാന്ന് വിക്കാൻ മുള്ളെ കിട്ടൂല്ലേ.
ആ അന്നന്ന് വിക്കും, അന്നന്ന് വിറ്റിട്ട് വരും.
ആഹ് ആഹ്
ചെറിയ ബോട്ടാ നമ്മുടെ വീട്ടിലുള്ളെയാ. വീട്ടിഅച്ഛനുള്ളയാ ബോട്ട്.
ഇതല് ഇവലർക്കിയ അപ്പം തന്നെ വാങ്ങാം ഇഷ്ടം പോലെ. ആളുകളാവട്ടെ മീ നമ്മളവിട്ന്ന് നാട്ട്ന്ന് വരുന്നോലൊക്കെ വെയ്റ്റെയ്ത് നിക്കല്ലേ വണ്ടി വരാൻ വേണ്ടീട്ട്.
വേണ്ടിട്ട് ആഹ് ആഹ്
ഉം
അഹ്.
ഹല്വെവ ആരുചി. മാറ്റണ്ട്ലേ അത് എന്താറിയില്ലട്ടോ നമ്മവ്ടെ ഐസ്ല്ല്ട്ടതന്നെ തിന്ന് ചേലായാ ശീലായ്ട്ട്. ആണോന്നറീല. ആഹ് ഫ്രഷ് കിട്ട്ണതും ഇതുവായ്ട്ട് രുചി.
ആഹ് അത് വ്യത്യാസുംണ്ട് നല്ല വ്യത്യാസുംണ്ട് നമക്ക് ഫ്രഷ് ഫ്രഷ്ന്ന് വെച്ചാ നമുക്ക് അപ്പഴേ കൊണ്ടുവര്ന്നതല്ലേ നമ്മൾ അടു ത് കടല്ഉള്ളതോണ്ട് നമ്മ പോയിട്ട് അവർ അപ്പഴേ ഫ്രഷ്ള്ള മീൻ ഇട്ടിട്ട് അവരിങ്ങ് വരും.
ഇവടെ കടേലൊക്കെകിട്ട്ണ്പ്പൊ എത്രോ ദിവസം ഐസില്.
അതെതെ ഉം ഇതന്ന് പറയുമ്പോ ഫ്രഷ് മീനാ അത് കൊണ്ട് വരുമ്പോ തന്നെ. ഇപ്പൊ നമ്മള് ഉച്ചത്തേക്ക് കറി വെച്ചാലും ഇപ്പം മീൻ. ഇപ്പൊ വൈകിട്ട് ഇവര് ഈ ജോലിക്കൊക്കെ പണിക്ക് പോയിട്ട് വന്ന് കൊണ്ടുവരിവാണെങ്കിൽ പിന്നെ രാത്രില് വീണ്ടും. അതാ ഫ്രഷ് മീൻ വീണ്ടും കറിവെക്കും.
ആഹ് ആഹ്
അത് പിന്നെ നമ്മൾ പിന്നെ രാവിലത്തേക്കോ പിറ്റേ ദിവസത്തേക്കോ അങ്ങനെ എടുക്കത്തില്ല. ഇവിടൊക്കെങ്ങനെ ആ അത് വെച്ചാ ഇപ്പൊ ഉച്ചത്തേക്ക് വെക്കുന്നത് ഉച്ചക്ക് എടുക്ക. ആ പിന്നെ രാത്രിത്തേക്ക് വേറെ വയ്ക്ക്യ അത് പിന്നെ രാവിലത്തേക്ക് എടുക്കത്തില്ല.
ഇങ്ങള് എന്ത് പുളിയാഅയ്ല് ഉപയോഗിക്കല്?
നമ്മുടെ തോ ആഹ് തൊ ക്കൊടംപുളി. തോട്ട്പുളി കർത്തെ, അത് നമ്മള് വെല മേടിക്കുവാ ഇവിടൊന്നും അങ്ങനെ നമക്ക് കൃഷി അങ്ങനൊന്നും ഇല്ലല്ലോ.
ആഹ് നല്ല പൈസയാ അഇന്.
ആഹ് നല്ല പൈസയാതിന്, നമ്മള് പോയിട്ടന്ന്. ജംഗ്ഷനിൽ പോയിച്ചൊന്ന് വാങ്ങിക്കും ഇല്ലെങ്കി ഇപ്പൊ വീടുകളിൽ കൊണ്ടുവരും ഈ അവിടൊക്കെ കിഴക്കൊക്കുള്ള പുളികള്. ഓ ഈ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് കൊണ്ട് വന്ന് നമ്മളെ വീടുകളിൽ കൊണ്ടു തരുന്നവരുണ്ട്, വെളിച്ചെണ്ണ, പിഴപുളി. കുരുമുളക്. അവിടെന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തർ കൊണ്ടുവന്ന് നമുക്ക് കൊണ്ട് തരും വീടുകളിൽ.
ആഹ് നമ്മള് വടെ അതന്നെ ഉപയോഗിക്കല്. മറ്റേ സാദാ പുളി വാളം പുളി ഉപയോഗിക്കല്
അവിടം കൃഷിയുണ്ടോ വീട്ട്
ഓ ഇവിടെ ഇവിടെ ഞമ്മളെ വീടിന്റെ അടുത്തന്നെണ്ട്.
ആഹ് ആഹ്
ഞമ്മക്ക് വേണ്ടേ അത് ആരും ഉപയോഗിക്കൂല ആ സാധനം അങ്ങനന്നെ കെടക്കാ ചെലേ ചെലോര്ക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടണ്ടാവുല അത്
കുടം പുളിയോ
ആഹ് കൊടംമ്പുളി കറിയിലിട്ടാലും ഒരു വേറെ ചൊയല്ലേ കറിക്ക് ഇവടെ തൊ കൂടുതൽ ആളുകളും ഇവിടെ കൂടുതൽ ആളുകളും സാധാ മറ്റേ പുളിയുണ്ടല്ലോ
ഈ വാളംപുളി
വാളംപുളി അതേ ഉപയോഗിക്കൊള്ളൂ ചില വീടുകളിൽ മാ അമ്മളൊക്കെ ഇവിടെ കുടംപുളിയാട്ടോ ഉപയോഗിക്ക അത് തടിക്കും നല്ലാണല്ലോ മറ്റെത് എന്താച്ചാലത് ഞമ്മക്ക് അത്രര് വാളംപുളി നമ്മക്ക് കൊള്ളൂല.
ഇവിടെ വാളം പുളി നമ്മള് ഉപയോഗിക്കുമെന്ന് നമ്മള് ചമ്മന്തി അരയ്ക്കാൻ പിന്നെ നമ്മള് രസം വെക്കുവല്ലോ രസംവൊക്കെ വെക്കുമ്പോ അതിനകത്തൊക്കെ ഉപയോഗിക്കും അല്ലാതെ പുളി അങ്ങനെ ഉപയോഗിക്കതില്ല ബാക്കി എല്ലാത്തിനും നമ്മള് ഈ പറയുന്ന പോലെ കുടംപുളിയാ ഉപയോഗിക്കുന്നേ
ആഹ്
ഉം ഇപ്പൊ ഇവിടെ ചേട്ടന്റെ ഒരു ചേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരന്റെ വീട്ടിന്ന് കൊണ്ടുവന്നായിരുന്നു അവിടെ ഉണ്ട് കുടം പുളിയെ അത് അവിടെ ഉണ്ട് അപ്പം ചേട്ടൻ അവിടെ പോയിട്ട് വന്നപ്പഴ്ത്തേക്കും ഒരു കവറില് അവിടുന്ന് പുളി അവര് കൊടുത്ത് വിട്ട് അത്‌ കിഴക്കായിരുന്നു വീട് അപ്പം കൊടുത്ത് വിട്ട് അത് അവര് രണ്ട് രണ്ടര വർഷം അവരാ ആ പുളി ഉപയോഗിക്കാന്ന് പറഞ്ഞ് ചിരി വെളി
ആഹ് അത് ഒരു കിലോ വാങ്ങ്യാമു ക്കൊരു കൊല്ലം ഒരു ഒരു വർഷക്കെ ഉപയോഗിക്കാന്ന് ഇണ്ടാവും അത്. കുഞ്ഞ് കഷ്ണം ഇട്ടാ മതിയല്ലോ കറിയില്.
ഉം ഇവിടെ അങ്ങനല്ല ഇവിടെ അങ്ങനല്ല ഇവിടെ ഇവിടെക്കെ ഉള്ളവര്ന്ന് പറയുമ്പോ നല്ല ഒത് ഒരുപാട് പുളിയും പിന്നെ ഉപ്പും
നല്ലോ പുളി വെക്കുല്ലേ ഇവടെ എഹ് അനക്ക് അങ്ങനെ ഇഷടല്ല ഓവർ പുളി ആ
ഇവിടെന്ന് പറയുമ്പോ മീൻകറി വെക്കും. ഇപ്പം ഒരുപാട് പുളിയും
ആഹ്
അച്ഛന്മാർക്കൊക്കെ അങ്ങനെയാണ് അവര് അത് ആ ശീലം നിർബന്ദമില്ല. പക്ഷെ അവരൊക്കെ കടലിൽ പോയിട്ട് വരുന്നവരെ അവർക്ക് അതാണ് പുളിയും ഉപ്പും ഒ എരിവ് എല്ലാം കൂടുതൽ വേണം.
ഏഹ് ഇങ്ങ ഇയ്യ് ആഹ്
ഒരു കിലോ പുളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ നമുക്കൊരു കുറച്ച് ദിവസക്കെ കാണത്തുള്ളൂ അത്രകിടും പുളിയൊക്കെ.
ആഹ് ഇവടെ പിന്നെ ഇവടെ പിള്ളേർക്ക് ഒന്നും ഇഷ്ടല്ല പുളിയോവർട്